പറയടി എന്തൊക്കെയ
എന്താ പരിപാടി അവിടെ?
പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വെറുതെ ഫോണില് നോക്കിരിക്കാം
ഞങ്ങക്ക് കോളേജൊന്നും ഇല്ല ഇന്നിപ്പോ എന്താ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് അതുകൊണ്ട് കോളേ ജില്ലാന്നു പറഞ്ഞു.
ഉം അന്നപ്പൂല്ല
ഉ കോളേജ് ലൈഫ് രസക്കത്തൊക്കെല്ലെങ്കിലും ലീവ കിട്ടുമ്പോ
ലീവ് ഒക്കെ കിട്ടുമ്പോ നല്ല രസമാണ് പക്ഷെ എക്സാമിന്റെ ടൈമിൽ അത്ര രസംണ്ടാവൂല
അതെ പക്ഷെ നീ ഒന്ന് ആലോചച്ച് നോക്കക്ക് നമ്മളിനി ലാസ്റ്റത്തെ വർഷമാണ അത് ഇപ്പ ഇതും കൂടി കഴിഞ്ഞാ പി നമുക്ക് ലീവ് എന്നുള്ളൊരു കാര്യം കിട്ടില്ല പിന്നെ ഫുൾ നമ്മള്
ഫു ള്ള് ലീവാണ് പിന്നെ നമുക്ക് കോളേജ് ലൈഫ് ഇല്ല
അതെ അപ്പൊ നമ്മൾ മിസ് ചെയ്യ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇതന്ന്
അതൊക്കെ കഴിഞ്ഞഞ് കഴിഞ്ഞാലേ മനസ്സിലാ അപ്പൊ സ്കൂള് കഴിഞ്ഞപ്പോളല്ലേ നമ്മക്ക് സ്കൂളിന്റെവിലമനസ്സിലാവണത് എത്രത്തോളംഅടിപൊളിയയിരുന്നു സ്കൂളിന്ന്
ഇപ്പനമ്മള്സെമിനാറിനെയും അതേപോലെ ഓരോ എക്സാമിനുംഹ്മ്ഒര് പ പരിപാടിക്കൊക്കെനമ്മള് നെഗറ്റീവായിട്ട്പറയുന്നുണ്ടെകിലുംഅത് കഴിഞ്ഞാല് ശരിക്കും നമ്മള്അതൊക്കെ ഉണ്ടായിരുന്നെകുറച്ചുംകൂടി ബെറ്ററാ യിരുന്നുന്ന്തോന്നുവാ
ഓന്നം
ഇനി ഇനി എന്തൊക്കെകേൾക്കും നമ്മള് ഈഒരുവർഷംകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽപടുപ്പ്കഴിഞ്ഞുപിന്നെ നമ്മളിനി എന്താവെറുതെഇരിക്കയാജോലിതെരയാതെഅതൊക്ക അപ്പൊ ഇനിഎത്രവീട്ടുകാരെ ചീത്തകേക്കണം അതെ ശരിക്ക്കോളേജ്ലൈഫ് എന്നൊക്കെപറഞ്ഞഒരുഅടിപ കാര്യണ്കേട്ടോ
എല്ലാരുംഎല്ലാരുംഡിഗ്രിഒക്കെഒന്ന് എടുക്കണംഅതാണ്കോളേജ് ലൈഫ്
സത്യം അഹ് സത്യം ഇടി ഈ പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പോകുന്നവര് ഡിപ്ലോമ എടുക്കുന്നവര്പ്ലസ്ടുകഴിഞ്ഞട്ട് കല്യാണം കഴിച്ച് പോകുന്നവരക്കെ ശരി രിക്കുംപറഞ്ഞഅവന്റെലൈഫില് വല്ല്യരുകാര്യമാണ് മിസ്സ്ചെയ്ത്
കോളേജ്ലൈഫ്എന്നൊക്കെ പറഞ്ഞാഅടിപൊളിഒന്നുംപറയല്ല അടിപൊളിയാണ് കൊറെ പ്രശ്നങ്ങളൊക്കെഇണ്ടാവും എന്നാലും
പ്രോഗ്രാമ്ഒക്കെവരുമ്പോപിന്നെ പറയെവേണ്ട പിന്നെ ഫ്രണ്ട്സു ആയിട്ട് കറങ്ങാൻ പോവാഫുഡ്കഴിക്കുക ഒരുമിച്ചിരുന്നല്ക്ലാസ്ടൈമില്ഫുഡ് കഴിക്കുക കളിക്കുക ചരിക്കുകകൊറച്ച് ടീച്ചറിന്റെകൈയിന്ന് വഴക്ക് കേക്കുഅതോക്കെശരിക്കുംഒരു അടിപൊളിയിട്ടുള്ളഒരുകാര്യമാണ്
അതൊക്കെ ശരിക്കും ഇതൊക്കെ കഴിഞ്ഞ ശരിക്കുംമിസ്സ്ചെയ്യുംഇതൊക്കെ
അതെ ചില ഇപ്പൊ നമ്മൾ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടി ട്ടില്ലേശരിക്കുംആ ജീവിതത്തിന്റെഒരു ഒരു പ്രധാ അയിന്കാലഘട്ടമാണ് ഈ നമ്മുടെ പഠന കാലഘ ട്ടന്ന് അത്ശരിക്കുംവളരെ ശരിയാണ് ട്ടോ
ശരിയാണ് അതൊക്കെ ഇപ്പ ഇങ്ങനെമനസിലായി ഹ്
ശരിക്കും പറഞ്ഞനമ്മള്അവരെ മിസ്സ്ചെയ്യാൻപോകുന്നതേള്ളൂ ഇപ്പംനമ്മള് ഇങ്ങനെഎക്സാം വേണ്ട എന്ത് എക്സാം ആണ് പറയ്പ്പോഇനികൊറച്ച്കഴിഞ്ഞാൽ പിന്ന സാമന്നെ എഴുതേണ്ടി വരില്ല
അതാ
പഠിക്കേണ്ടആവിശ്യംവരില്ലബിസി ലൈഫ് ആാവും പിന്നെനമുക്ക്ന്താനമക്ക് ഇത് മിസ്സ്‌ ചെയ്യുംഫ്രണ്ട്സിനെമിസ്സ്ചെയ്യും ഇവിടെഫ്രണ്ട്സയിട്ട് ഇണ്ടായിരുന്ന മൊമന്റ്സ് മിസ്സ് ചെയ്യും
പിന്നെ അതുല്ല ഇ ഇപ്പൊ ഈ സ്കൂളില് കോളേജില് എന്നൊക്കെ പറയുമ്പോ ഞമ്മക്ക് അങ്ങനെ വലിയ ഉത്തരവാദിത്യങ്ങളൊന്നും ഇല്ല്യ ഞമക്ക് ഞമക്ക് പഠിക്കാലേ പഠിക്ക അങ്ങനെയൊക്കെയള്ളു പക്ഷെ ഇത് കഴിഞ്ഞോക്കിയാല് ഉത്തരവാദിത്തങ്ങള്ഫുള്ള് ഞമ്മള് തലേൽവന്ന് ഇങ്ങനൊഇണ്ടാവും ആകെടെൻഷനും ഇണ്ട് ടെൻഷനോക്കെആയാആകെ പ്രശ്നആവുംഇതൊക്കെ
ഇപ്പം നമ്മുടെ ചേട്ടന്റെയും ചേച്ചിന്റെയും കാര്യങ്ങളൊ ക്കൊന്നാലോചിച്ച് നോക്ക് അവര് അവരുടെ പഠിപ്പ് കഴിഞ്ഞ്ഇപ്പൊ അവര് വർക്ക്ചെയ്തോണ്ട് രിക്കയാകാരണംഇനി അവർക്ക് ക്ലാസ്സ് കട്ട്ചെയ്യാൻ പറ്റില്ല ക്ലാസ്സില് ലീവ് ഇല്ല എക്സാംഇല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള എൻജോയ്മെന്റ് ഇല്ല ഇനി ഫുള്ള് അവര് പൈസ ഏൺ ചെയ്യണതിന്റെ തെര
ജീവിതം മുന്നോട്ട്ണ്ടോവാ അതെന്നെ
അത്രന്നെ ശരിക്കും പറഞ്ഞാ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് വരണം എല്ലാ ആൾക്കാരും എല്ലാ കുട്ടി കുട്ടികളും എല്ലാ എല്ലാവരും ഇ
ലൈഫ് അത് വേറെ ലെവലാ ഇപ്പ തന്നെ സങ്കടം വരണണ്ട് ഇതോർക്കുമ്പോ
ആ ഇപ്പൊ നമ്മള് എന്താ എൻജോയ്മെന്റ് മാത്രല്ല കുറെേ പാഠങ്ങൾ പഠിക്കുക ഓരോ ആൾക്കാന്റെ ക്യാരക്ടർ മനസ്സിലാക്കുക പിന്നെ അതേപോലെ ഓരോ വ്യക്തികളെ മനസ്സിലാക അവര്ങ്ങനെയാണെന്നോ ആ എല്ലാം നമുക്ക്
നമ്മള് ഏകദേശം ഒരേ നാട്ടിലുള്ള ആൾക്കാര് അങ്ങനൊക്കൊക്കെ അറിയും ഏകദേശം പക്ഷെ കേളോജ് ഇതാകുമ്പോ വേറെ വേറെ ജില്ലേന്ന് അങ്ങനെ വേറെ വേറെ സ്ഥലത്ത് നിന്ന് അപ്പോ ഓരയൊക്കെ ലാംഗ്വേജ് ആണങ്കിൽ ഡിഫറന്റ് ആയിരിക്കും ഇപ്പം നമ്മ രണ്ട് ഇത്‌ തന്നെ നോക്കാം ഇജാ പാലക്കാട് ആ സൈഡിൽ നിന്ന് ആ ഇജി പറയുന്ന പല കാര്യങ്ങളും ഇച്ച് മനസ്സിലാവല്ലേ നാ പറയുന്ന പല കാര്യങ്ങളും അനക്കും മനസ്സിലായി പക്ഷെ നമ്മളത് മാനേജ് ചെയ്ത് കൊണ്ടു പോണുണ്ട്
അതെ അപ്പൊ നമ്മൾ എന്താ ഓരോ ആൾക്കാരെ മനസ്സിലാക്കും കൊറെ കാര്യങ്ങൾ പഠിക്കും പല പല ക്യാരക്ടേഴസ് പഠിക്കും ഏത് എങ്ങനത്തുള്ള ആൾക്കാരാണ അവർ എങ്ങനെയൊക്കെയുള്ള ഏത് രീതിയിൽ എടുക്കുക അതെ പിന്നെ വേറെ സ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥലങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അറിവും കൂടിയാണ് ശരിക്ക
പിന്നെ ഓടെ സംസ്കാരൊക്കെ ആണെങ്കിലും വേറെയ്ക്കാരം
അതെ പിന്നെ നമ്മള് ബുക്കീത്ത് മാത്രമല്ല ശരിക്കും ഈ പറഞ്ഞ ഒരു ജീവിതമാണ്ണ് നമ്മൾ കോളജ് ലൈഫിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നത്
ജീവിതത്തിന്റെ പല പാഠങ്ങളും
ഇപ്പൊ നമ്മളെ വല്യ ഇപ്പൊ നീ കണ്ടിട്ടില്ലേ വലിയ അമ്മമാരും അച്ഛന്മാരും പഠിച്ചിട്ടുള്ള ആൾ ആൾക്കാരൊക്കെ പറയണത് എന്റെ കോളേജ് സമയത്ത് ഇങ്ങനെയായിരുന്നില്ല ഞാ കോളേജ് പഠിക്കുമ്പോ ഇങ്ങനെയായിരുന്നില്ല കാരണം അവര് അവ ജീവിതരീതിയെന്ന് അപ്പോ നമ്മള് നമ്മുടെ കോളജ് ലൈഫ് ഇപ്പം ഫ്യൂച്ചറുമായിട്ടാണ് കമ്പയർ ചെയ്യുക ഒരിക്കലും സ്കൂളുമായിട്ട് കമ്പയർ ചെയ്യില്ല കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കോളേജുകളാണ് കാരണം സ്കൂളിൽ നമ്മൾ പത്ത് വർഷം പഠിക്കുന്നുണ്ടെങ്കിലും നമ്മളെന്താ അത്രക്ക എൻജോയ്മെന്റ് ചെയ്യണില്ല വേഗം സ്കൂളിൽ പോകണം വീട്ടിൽ പോകണം അങ്ങനെയുള്ളൊ കാലഘട്ടമാണ് പക്ഷെ കോളേജിൽ അങ്ങനെയല്ല നമ്മള് മാക്സിമം അതെ ഇവിടാകുമ്പം പിന്നെ നമ്മക്ക് കുറച്ചും കൂടി ആ കുറച്ചും കൂടി അഡൾട്ടായി നമ്മള് അപ്പൊ നമ്മളാണ് അതെ അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഒരു ജീവിതം തന്നെ നമ്മുടെ ആയുസിന്റെ പകുതി ജീവൻ തീർക്കണതിന്റെ കോളേജിൽ നിന്നാണ്
അ മൂന്ന് വർഷം ഉള്ളെങ്കിലും അത് ഭയങ്കര അടിപൊളി കാലഘട്ടാണ് കോളേജ് പറഞ്ഞാല്
ശരിക്കും ഇപ്പോ പരിപാടിയാണെങ്കിൽ ഇപ്പോ നമുക്കൊരു പ്രശ്നം വന്നാൽ ചിലപ്പോ നമ്മുടെ കൂടെ നിക്കണത് ആരായിരിക്കും നമ്മളെ ശരിക്കും കോളേജിൽ നിന്ന് അറിയാം നമുക്ക് ഏത് തരം ത്തിലുള്ള ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ് ചെയ്യാനും സമാധാനിപ്പിക്കാനും
പക്ഷെ കോളേജ് ഫ്രണ്ട്സ് പറഞ്ഞാല്
പിന്നെ നമുക്ക് കുറച്ചും കൂടി ടൈം കൂടുതൽ കിട്ടണത് നമുക്ക് കോളേജിലാണ് ഇതിപ്പോ എ നമ്മ എന്താലും നമ്മള് എല്ലാ ക്ലാസ്റ്റും അറ്റൻഡറ് ചെയ്യില്ല ചില സ ചില ക്ലാസ്സൽ നമ്മൾ ഭങ്ക് ചെയ്യും അപ്പ നമ്മള് നമുക്ക് മനസിലാവും കാരണം ആരാ നമ്മുടെ കൂടെ ഉണ്ടാവുക അത് ആ ഒരു എൻജോയ്മെന്റ് എന്താണന്നും ആ ഒരു ടൈമിന്റെ ആ ഒരു വില എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കോളേജ് ടൈമിലാണോ
ഉം ശരിക്കും അങ്ങനെ തന്നെണ്
ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ ബെസ്റ്റ് മൊമെന്റ് ആണ് ഈ ഒരു സമയം എന്നൊക്കെ പറയുന്നത് മാക്സിമം എൻജോയ് ചെയ്യുക
മാക്സിമം എൻജോയ് ചെയ്യാ ഫ്രണ്ട്സ് ഒക്കെയായി പുറത്തു പോകുക ഫുഡ് കഴിക്കുക ഇതൊക്കെ ഒരു രസല്ലേ ഇത് ഈ ഇതൊക്കെ നമുക്ക് പിന്നെ ഓർക്കാനേ ഉണ്ടാവുക ഇങ്ങനെയുള്ള മെമ്മറീസ് ഒക്കെ
ഉം ഇനിയിപ്പ നമ്മള് ഫ്യൂച്ചറല് നമ്മളി ജോലി - - പക്ഷെ ആ ബാഡിനേക്കാളും നമ്മളെ ഒന്ന് ബാഡ് ആയോജ തന്നെയ ഈ ബാഡിനേക്കാളും മുമ്പില് നിൽക്കണത് നമ്മളെ ഇപ്പോഴത്തെക്കും നല്ല മെമ്മറീസ് ആയിരിക്കും. രസവാണ്.
ഇപ്പൊ ഈ നമ്മള്. സ്കൂളില് നൊക്കെ പറഞ്ഞ നമ്മള് ഫുള് തിയറി പഠിക്കാക്കാരം പക്ഷെ കോളേജ് അർഞ്ഞാങ്ങനെ സ്കൂളിൽ ഡി. കോളജ് കാരണം ഇവിടെണെങ്കിൽ സെമിനാർ വൈവ അസൈമെന്റ് ഇന്റേഷിപ്പ് അങ്ങനെ കൊറേ കാര്യങ്ങള് സ്കൂളിന് അത്ര ഇതൊളോന്നും ഇല്ലല്ലോ അപ്പ നമ്മള് പഠിക്ക അല്ലാതെ നമ്മള് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ ചെയ്യാംന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം ഇതിന്ന്.
അതെ.
ഇപ്പൊ നമ്മളെന്നെ ഇന്റേൺഷിപ്പിനൊക്കെ പോയിന്നല്ലോ? അപ്പൊ അവിടെ ഓരോ ബുദ്ധിമുട്ടോളൊക്കെ ഉണ്ടാവു നമ്മളിതങ്ങനെ ഓവർ ക്കം ചെയ്യാന്ന്നമ്മള് പഠിക്കും.
ആ പിന്നെ നമ്മ സർവേവിലാണ് ശരിക്കും പറഞ്ഞാ ഈ കോളേജ് ലൈഫിൽ നിന്ന് നമ്മള് കുറച്ചും കൂടി പരി സർവൈവല് എന്താണ് എങ്ങനെ ജീവിതത്തിന് തരണം ചെയ്യ പ്രശ്നങ്ങളെ എങ്ങനെ മുമപോട്ട് കടക്കാം ഇപ്പൊ നമ്മള് ഒരു ക്ലാസില് സെമിനാറ് പറയ്ബ തന്നെ നമക്ക് ആകെ ടെൻ ടെൻഷനാണ് സ്റ്റേജ് ഫിയർ കാരണം നല്ല ടെഷൻ വരും. അപ്പൊ നമ്മൾ ആ ടെൻഷൻ ഒന്ന് കഴിഞ് കഴിഞ്ഞാ നമുക്ക് കൊറച് സിംപിൾ ആയിരിക്കും. ആ പക്ഷെ കാറ ഇത് ഈ ഒരു അതെ ഈ ഒരു കാര്യം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇനി ഭാവിയിൽ ചിലപ്പോൾ ഒരു വല്യ ജനക്കൂട്ടത്തിൻ്റെ നടുലേക്ക് നമൾപ്പോ പ്രസംഗിക്കാം പോൺണ്ടങ്കി.
എന്താ ഭാവിത്തെ കാര്യം നമുക്ക് എന്താന്നും പറയാൻ പറ്റൂല.
ആ അപ്പൊ നമ്മൾന്താ ഇതൊക്കെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് എടുക്കുക. കോളേജ് നമ്മൾ ഒരുപാട് പഠിക്കലുണ്ട് പുസ്തകത്തീന്ന് മാത്രമല്ല നമ്മള അല്ലാതെ തന്നെ ജീവിത ജീവിതം പഠിക്കയാണ് ശരിക്
ജീവിതം പഠിക്ണ കോളേജിന്നാണ്.
അതെ. അതിപ്പോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും എന്തരു കാര്യ ആണെങ്കിലും നമ്മള് പഠി നമ്മൾ മ്മളെ ഒരു കാലം തൊടങ്ങ്ണ തന്നെ ഇവിടന്നാണ്.
ശരിക്ക് ലൈഫ് പറഞ്ഞാ കോളേജ് ലൈഫ് ആണ്.
അതെ സ്കൂൾ ലൈഫ് ഒക്കെ അടിപൊളിയാണെങ്കിലും പക്ഷെ നമ്മള് ടൈം കിട്ടുന്നതും നമ്മൾ എൻജോയ് ചെയന്നതും ഇല്ലെങ്കി ഇപ്പൊര് എന്താണ് ബാട് മൊമെന്റ് വരുന്നതും അല്ല സിറ്റ്വേഷൻസ് മാറി മറിയണതൊക്കെ ഇവിടന്നാണ്.
ഇപ്പൊ ഈ സ്കൂൾ ലൈഫ് പറഞ്ഞാല് നമ്മള് ചെറിയ കുട്ട്യാള ആമ്പോ അത്രയ്ക്ക് വല്യ ഇതൊന്നും ഉണ്ടാവൂല്ല കോളേജ് ലൈഫ് ആണെങ്കിൽ നമ്മള് കുറച്ച് മെച്യുവർഡ് ആയിട്ടുള്ളതല്ലേ കാലഘട്ടം.
ആഹ അതെ ആ സമയത്ത്. നമ്മള് കുട്ട്യാളായിരിക്ണ സമയത്ത് നമ്മള് വേകം ഒരു പ്രശ്നം വന്നാ ഓടി പോയിട്ട്ച്ഛമ്മനോട് പറയും അല് അല്ലെ ങ്കില് ഇപ്പോ എന്താണ് ഷെയർ ചെയ്യാ നമുക്ക് അവരേ ഉണ്ടാവുള്ളൂ ഇപ്പോ എത്ര ന മാത്രം ഫ്രൻസിനോട് ത് അവർക്ക് പ്രശ്നങ്ങൾ തീർക്കാനുള്ളരു ക്യാപ്പബിലിറ്റി ആ സമയത്തായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോപറഞ്ഞ നമ്മൾ വേഗംപോയിട്ട പേരൻറ്സിനോട് ആ പാരൻറ്സിനോട് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട തന്നെ ഡിസ്കസ് ചെയ്ത് സോൾവ് ആക്കാൻ നോക്കും. കാരണം അവിടെണ്ട് നമ്മുടെ ശരിക്കും. അതെ ഇപ്പഴാണ് ശരിക്കും നമമ. ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ഫ്രണ്ട്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാ ഈ ഒരു കോളേജ് കാലഘട്ടത്തില്.
കോളേജ് ഫ്രണ്ട്സ് അർഞ്ഞാല് എല്ലാ കാലത്തും ഉണ്ടാവും.
കാരണം ഇപ്പോ നമ്മളിലെ നല്ലതിൽന്നും ചീത്തീന്നും ഒക്കെ പിൻ എന്താണ് പഠിപ്പിക്ക്‌ണത് അവരാണ് ശരിക്കും പറഞാ
അങ്ങനെ കൊറേ നല്ല കാര്യങ്ങളുംതൊക്കെണ്ട്. ആഹ് ശരി